കേക്കാവോ
ക്കുന്നുണ്ട്
ആഹ ആഹ് ഇവിടെ അതണ്ട് മഴ തുൊടങ്ങി അവിടെ മഴയുണ്ടോ
ആ അതെ ഇവിടെയും മഴയുണ്ട് ഇ വൈകുന്നേരം വരെ നല്ല തെളിച്ചമായിരുന്നു
ആഹ് ഇവിടെ അതുപോലെ തന്നെ ഉം ഇവിടെയും കാലാവസ്ഥ നല്ല ഇതായിരുന്നു ഇപ്പ എന്ത മഴ നല്ല പോലെ തുടങ്ങി അങ്ങനത്തെ കുറച്ച ഇതല ഇരിക്ക ക്കുന്നു
ഉം ആഹ ചായാകൂടി കഴിഞ്ഞ അവിടെയോ
ആഹ് ഇവിടെ ചായയ ഒക്കെ ഇപ്പൊ കുറച്ച് കിഞ്ഞതേ ഉള്ളു ഇനി ഇപ്പം അറിയ ഇല്ല ഈ മഴയല്ല ആയി കഴിഞ്ഞാ പിന്നെ ഇവിടെ വേഗം കറണ്ട് പോവേ അപ്പം അതുകൊണ്ട് പിന്നെ ആ അപ്പം രാവിലെ അടുത്ത് നാളത്തേക്കിിന ഇപ്പം ഇഡലി ഉണ്ടാക്കുക വീട്ടിൽ അപ്പം അതിനും ഇപ്പ അരക്ക ചെയ്യാണ് അപ്പൊ അതിന്റെ നാളെ രാവിലത്തേക്കിനുള്ള ഇനി എല്ലാർക്കും നാളെ പോകേണ്ടത് കൊണ്ട് എല്ലാം നാളെ പ്രത്തേക്കിനും ഉണ്ടാക്കുക ക്കെയള്ളൂ ഉം എല്ലാം അരിഞ്ഞൊക്കെ വെക്കും തലേന്ന് അരിഞ്ഞൊക്കെ വെക്കും
ആ ആ് ഇവിടെ അങ്ങനെൊന്നുമല്ല കേട്ടോവിടെ എല്ലാം സമയ
ആണല്ലേ ഇവിടെ ആണെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊെ കാരണം എല്ലാർക്കും രാവിലെ പോകണ്ട കൊണ്ട് ബസ്സിന് നമുക്ക് ഇവിടെ ബസ് റൂട്ട് കുറവാ അപ്പം ഉ ഉ അപ്പം നമുക്ക് അല്ലെങ്കിൽ പിന്നെ രണ്ട് രണ്ട കിലോമീറ്റർ നടന്നു പോണം ആകെ രണ്ട് ബസ് ള്ളണ്ട് നമു ആ് കൊറച്ച ഇതായിട്ട് നമ്മള് നേര ഇറങ്ങണം
ഉ അപ്പൊ നിങ്ങൾ സമയത്തിന് വിലയുള്ളവരല്ലേ ഇവിടെയൊക്കെ എപ്പഴും ഉണ്ട് ബ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് ആഹ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേ നമ്മള് ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴേും ആ ബസ്സുായി ഇപ്പ ബസ്സില്ല പെട്ടന്ന് പോണം അങ്ങനെ എങ്ങനെയൊക്കെ നമക്ക് പിന്നെ അങ്ങനെ പ്രശ്ന ഇല്ല എപ്പോഴും ബസുണ്ട് ഉ ഇച്ചരി ഇച്ചിരി ഒരു കിലോമീറ്റർ അപ്പുറത്തോട്ട് പോയാൽ നമുക്ക് ഹൈവേ ആ പിന്നെ ഹൈവേയിലോട്ട് നമുക്ക് നടന്ന പോവാ അല്ലെങ്ക പിന്നെ ആപ്പായിലോ അങ്ങനെ അതുകൊണ്ട് പ്രശ്നം കാറിലോ അങ്ങോട്ട ഇറങ്ങിട്ട് നമുക്ക് അത്യാവശം ദൂര ബസിൽ പോണോങ്കിൽ
ആ ഓകെ ഓകെ
വേറെന്ത
ഇവിടെ പിന്നെ രണ്ട് ആ വേറെന്താണ് ഞങ്ങൾ ഇനിപ്പോ എല്ലാരും അതിന്റേതായിട്ടുള്ള പിന്നെ മഴണ്ട് ഇനിയിപ്പം നാളത്തെ കാലാവസ്ഥ ഇനി മാറൊന്നൊന്നും അറിയത്തില്ലല്ലോ ഇത്തം ദിവസം വെല്ല്യ കൊഴ പ്പം ഇല്ലായിരുന്നു ഉ പിന്നെ ചൂടുണ്ടായിരുന്നു ഇവിടെ കാലാവസ്ഥ മഴ പെയ്യുന്നുണ്ടെങ്കിൽ
ഓ സഹിക്കാ ആ ആ മഴ പെയ്യുമ്പോ ള്ള ഒരു തണുപ്പേ ഒള്ളൂ ശരിയാ ആ
ആ അതുകൊണ്ട് പിന്നെ ഇനിയിപ്പം ആ ചൂടൊക്കെ ഇണ്ടല്ലോ ഇനിയിപ്പം നാളെ ചെറിയ റോഡ് കഒരു റോഡുണ്ട് കണ്ടവുണ്ട് പെട്ട വെള്ളം കണ്ട ത് ന് അവിട്ന്ന് കെറിക്കഴിഞ്ഞ നമുക്ക് ഉണ്ടിയൊക്കെ ഭയങ്കര പ്രശ്നമാണ് അപ്പ അതുകൊണ്ട് നമുക്ക് ആ ഒരു പേടിം കാര്യങ്ങളും ണ്ട് അങ്ങനെ കൊറ്ച്ച് മഴ വരുമ്പോ നമുക്ക് അതൊക്കെയാ പേടി വെയിലാണെങ്കി പിന്നെ കൊഴപ്പവില്ല നമുക്ക് എങ്ങനെയെലും ഒക്കെ ഇതാണ് പിന്നെ ചൂടും ഇതിന്റെക്കെ പ്രശ്നൊള്ളു ഉ പിന്നെ അട്ത്ത് പിന്നെ നമുക്ക് ആറ്ണ്ട് ഹേ ഒക്കെ ഉള്ളത് കൊണ്ട്
ഞങ്ങക്ക് ചൂടായാലും വെള്ളം ഉണ്ടല്ലേ ആ
ആ
ഇവിടെ ഞങ്ങക്ക് വിടെ ചൂടാ വെയില് ഉണക്കായ നമുക്കിവിടെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് പിന്നെനമ്മടെ മറ്റേ ലൈൻ പൈപ്പിലെ വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കണം രാവിലെ എണീച്ച് വെള്ളം പിടിക്കാൻ വേണ്ടിട്ടൊക്കെ ഭയങ്കര നമ്മുടെ കിണറ്റില വെള്ളം അങ് പറ്റും ഉ ഭയങ്കര ബുദ്ധിമുട്ടാ
ആ ഇവെടെ പിന്നെ അങ്ങനെ വറ്റ്ണ അ പരിപാടില്ല നമുക്ക് അങ്ങനെ പോകും വെള്ളം അത്രേ ക്ക്‌ നമുക്ക് ഇല്ലാണ്ടായി പിന്നെ അത് പോകും പിന്നെ അത് കുടി കുടിക്കാനുള്ള വെള്ളം മാത്രം പിന്നെ കോരി ക്കാ അങ്ങനെയൊക്കെ ഒള്ളൂ പിന്നെ വീട്ടാവശ്യത്തിന് കൊറ്ച്ച് എന്തെങ്കിലുക്കെ എടുക്കും അത്രേ ഉള്ളു അതുകൊണ്ട് പിന്നെ നമുക്ക് ആ ഒരു കാര്യത്തി നല്ല കാര്യം ഉം അതുകൊണ്ട് പിന്നെ പിന്നെ ഇനിയിപ്പം മഴയായതുകൊണ്ട്നും കിണർ ഫുള്ള് നറയും വെള്ളം മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കിന് അതുകൊണ്ട് പിന്നെ നമുക്ക് ആ ഒര് ആ രണ്ടു മാസത്തെ കാര്യ ഒള്ളൂ രണ്ട് മാസം എന്ന് പറയുമ്പോഴും പിന്നെ ഈ ഇവിടെ ഞങ്ങക്ക് അടുത്തുണ്ടായിരുന്ന മരമൊക്കെ വെട്ടി അപ്പ ഈ ചൂ ആ എടക്ക് ഈ മഴയൊക്കെ പെയ്യു ങ്ങരെ കാറ്റൊക്കെ ആയിട്ട് ഉ വീടിന്റെ മണ്ടക്ക് അപ്പ പിന്നെ എല്ലാർക്കും പെടിയായി തോട്ങിയത് തന്നെ ഗ്രാമപ്രദേശായത് കൊണ്ട് നമുക്ക് കൊറച്ച്
ആ മരം അങ്ങനെ മുറിക്കത്തില്ല മറ്റേ ഈ ലൈൻന്റെ മണ്ടെ കെടക്കുന്ന ഈ ഈ ലൈ അങ്ങനെ കെ സി ബിക്കാർ വന്ന് അതെല്ലാം മുറച്ച് മാറ്റ നല്ല കാറ്റുള്ള സമയത്ത്
ആ ഇവിടെ നമുക്ക് പെട്ട ന്നായി ഇവിടെ കഴിഞ്ഞടക്കാണെങ്കിൽ ഒര് മഴ നല്ല മഴ ഉണ്ടായിരുന്ന സമയത്ത് ഒരു വീടിന്റെ മണ്ടക്ക് ഫുള്ള് വീണ് വീടൊക്കെ നാശമായി ഫുള്ള് പോയി അപ്പ പിന്നെ എല്ലാർക്കും ഭയങ്കര അതുകൊണ്ട് വേഗം അടുത്തുള്ളനമ്മെ നമ്മുടെ അപ്പൊ അതൊണ്ട് ചൂട് നമുക്ക് ഇപ്രാവശ്യം ഒന്നുകൂടെ നല്ല ചൂട് അവിടെ എങ്ങനെ ഇണ്ടായിരുന്നു ചൂടൊക്കെ നല്ല ചൂടായിരുന്നോ? ആഹ അതെ അതെ മരങ്ങള വിടെ ഒക്കെ ചൂടങ്ങ്. ആണല്ലേ ആഹ ഇപ്രാവശ്യ ഇനി ഇനിയിപ്പ അടുത്ത അടുത്ത പ്രാവശ്യം എന്താവും എന്നൊന്നും അറിയത്തില്ല ഉ ചൂടിന്റെ കാര്യമേ അങ്ങനെ. അപ്പൊ വൈകിട്ടപം ഇനി ഉചക്കത്തെ ഫുഡ് തന്നെല്ലേ വൈകിട്ടത്തേക്കിനും.
അല്ല അല്ല അല്ല അല്ല അത് കാപ്പി എന്തെലും ഉണ്ടാക്കാൻ അവിടെ വിളി തൊടങ്ങുന്. ഉം അവരറിയുന്നില്ല ഞാനിവിടെ ഫോണിലാണെന്ന് ആഹ ന്ത ചെയ്യാന്ന പിന്ന ആ ലോയിക്കുവ ഉം. ഉം ഉം പുട്ടുമതിന്ന് പറഞ്ഞു പുട്ടുപൊടി വാങ്ങാൻ പോയി ഉ
ആഹ പിള്ളേരുള്ളത് കൊണ്ട് പിന്നെ അപ്പൊ എന്താ പഴോ? കുട്ടികളെല്ലാം കഴിക്കും അപ്പൊ എന്താണേങ്കിലും കറിയൊക്കെ ഒക്കെയാണോ അതോ
യോ ഇവിടെ എല്ലാർക്കും കറി മതി കറി. പഴ ഇല്ല പ ഴൊന്നും ഇവിടെ ആരും തൊടത്തില്ല പഞ്ചാരയും പഴവുംന്ന് അത് സംഘം കടലക്കറി കൂട്ടത്തില്ല ഗ്രീൻപീസ് കറി കൂട്ടത്തില്ല.
ആാ ഹാ അപ്പൊ എന്റെ ഒരു മൊട്ടക്കറി എന്തെങ്കിലും വക്കുവാണെന്നുണ്ടങ്കിൽ കൊറച്ചൂ ടെ നല്ലതായിരിക്കും. ഉം
ഉന്ന് ഇവിടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു രാവിലെ ബീഫ് കിട്ടിയാരുന്നു. അപ്പം അതിനെ കറി വെച്ചു അതിന്ന് കൊറച്ചടുത്തങ്ങ് റോസ്റ്റ് പോലെ ആക്കിയേ.
ആഹ അപ്പൊ അത കൂടെ ആഹ് അത് ആ അതപ്പ നല്ല കോമ്പിനേഷൻ മൊട്ടക്കറിയക്കാട്ടിലും ഒന്നുടെ നല്ലതായി. ആ ഇവിടെ ഞങ്ങളടെ വീട്ടില് പിന്നെങ്ങനെ ഇറച്ച അപ്പം അതുകൊണ്ട് നമ്മള് കൂടുതലും കടലയും. പിന്നെ മൊട്ടയൊക്കെ കഴിക്കുമ്പോ അങ്ങനൊക്കെ ഉള്ളൂ ചിക്കനും ബീഫും ഒന്നും ഇവിട വരെ. കഴിക്കില്ല അപ്പൊ അതുകൊണ്ട് മൊട്ടകഴിക്ക ആയിരിക്കും കൂടുതൽ ഏ ഏയ് നമ്മുക്ക്. അങ്ങനെ താല്പര്യല്ല പണ്ട് തൊട്ട അങ്ങനെ ഇല്ല. പണ്ടുതൊട്ട് നമ്മളങ്ങനെ കഴിക്കാറില്ല അപ്പ പിന്നെ അതുകൊണ്ട് പിന്നെ അതിനോട് വലിയ ആഗ്രഹം ഒന്നുല്ല പിന്നെ മീൻകറിയൊക്കെ വലിയ മീനൊന്നും അല്ല അങ്ങനെ ചെറി ചെറിയ ചെറിയ മീനുകളൊക്കെ വെച്ചാൽ നമ്മൾ കഴിക്കും അങ്ങനെയൊക്കെ ഉള്ളു. തോട്ടിൽ നിന്നൊക്കെ പിടിക്കുവല്ലോ അതൊന്നും വലിയ ഇഷ്ടല്ല.
ആഹ ആ ഇവിടാ ഇല്ല ഇല്ല അങ്ങനെ ഇല്ല ഇല്ല. തോട് അടുത്തെങ്ങുല്ല ഉ പിന്നെ ബീച്ച് ബീച്ചിലൊക്കെ പോത്തേഒള്ളൂ ഉ
ആഹ ഓ അങ്ങനെ ആ ബീച്ചിൽ പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ. പിള്ളാരൊക്കെ പിള്ളേരോടൊക്കെ ആകുമ്പോ പിന്നെ പോകുമ്പോ നല്ല രസയിരിക്കുവേല്ല കുറച്ചുടെ. ഉ
വെള്ളത്തിറങ്ങാൻ ഇടക്ക് മറ്റേ ആലപ്പുഴ ബീച്ച്. പോവും പിന്നെ കൊല്ലത്തോ അഴീക്കലോ നമ്മുക്ക് ഇവിടങ്ങ് ബീച്ചിന് ക്ഷാമമില്ല. ഉ എങ്ങോട്ട് വേണാലും പോയാലും ബീച്ച ആ മീനൊക്കെ. ക്കെ എപ്പോഴും ഉണ്ടിവിടെ നമ്മളൊക്കെ നീണ്ട കരേന്ന്ഇഷ്ടം പോലെ ആ കിട്ടാറുണ്ട് ണ്ടോ ണ്ട് മ്മ്
ന മ്മുക്ക് പ്പോ ഇവിടെ മീൻഭയങ്കര വെലാ. തൊടങ്ങി ഇപ്പം ഇവിടുന്ന്മീനൊക്കെ ആണെങ്കിലും കുറച്ച് നമുക്ക് കുറേ ഇതെ ക്കെ യിരുന്നു. നമ്മള് പിന്നെല്ലാം കഴുകിയൊക്കെ എടുക്കും എന്ന് പറഞ്ഞാലു ഭയങ്കര തീ പിടിച്ച വിലയാ അതോണ്ട് മീനൊ ക്കെ എല്ലാരും മേടിക്കുന്നൊക്കെ കുറവായി തൊട ഉം അങ്ങനെ. അപ്പൊ നാളത്തേക്കിന് വേണ്ടി വൈകിട്ടത്തേക്ക്ന്. ക്ക എല്ലാം സെറ്റ് ആണല്ലേ?
ആ ഇപ്പൊ ഉണ്ടാക്കണം.
ഉം അപ്പൊ പുട്ട് എങ്ങനാ. ആരിപ്പുട്ടാണോ ഗോതമ്പ്പുട്ടാണോ?
അല്ല അല്ല മറ്റേ പുട്ടുപൊടിയുടെ പുട്ടിന് പോയി പുട്ടു പൊ അതന്നും വേണ്ട പുട്ടുപൊടിയുടെ പുട്ട് മതീന്ന്. ഉം അരിപ്പുട്ട് അരി മറ്റേ പുട്ടുപൊടിയില്ലേ? തരിതരി പോലെ ഇരിക്കും അത് ആ അത് വാങ്ങിച്ച് കു തുത്ത് വെച്ചിട്ട് ആ ആ
വേഗം എടുക്കാല്ലേ ആ
ആ
അങ്ങനെ കഴിക്കുന്നാണോ ഇഷ്ടോന്ന് ഹലോ കേക്കുന്നില്ലെ.
എന്താ കേട്ടില്ലേ ഇല്ല ഇല്ല ആ എന്തോന്നാ. കേക്കുന്നില്ല പറഞ്ഞോ ഹലോ. ആ അതാ ഇഷ്ടം ആ പു ള്ളരക്കാട്ടീ ഇഷ്ടം എനിക്ക് എനിക്കും ആ പുട്ട് തന്നൊ നിക്കുംഇഷ്ടം ഉം.
ആല്ലെ ആ സാധാരണ പിള്ളേർക്കും ഗോതമ്പുട്ടൊക്കെ ആയിരിക്കും കൊർ ച്ച്ടെ സാധാരണ പിള്ളോരൊക്കെ ഗോതമ്പു ട്ട്നോടൊക്കെ അയിരിക്കും കൂടുതൽ താല്പര്യം. ഉം ഉം ആ ആ ഞങ്ങളുടെ ഇവിടെക്കെ പറഞ്ഞ പിള്ളേർ ക്ക് അങ്ങനെ ഗോതമ്പൂട്ട് ഭയങ്കര പി സ്റ്റാ ഇവിടെ.
ആ ഗോതമ്പ്പുട്ട് ഇവിടെ വല്യയ പാട പക്ഷെ എനിക്ക് കൂടുതലൽ ഇഷ് ടം ഗോതമ്പ്പുട്ടാ ഗോതമ്പ്പുട്ട് ഇവിടെ
ആണല്ലേ. ആ ചെർക്ക് ഇഷ്ടപ്പെടത്തില്ല പിള്ളരൊക്കെ ആ ചെല സ്ഥലങ്ങളിലൊ ക്കെ വ്യത്യസം കാണുവല്ലോ ഓരോ ഇതല്ലേ ഉം അങ്ങനെ. അപ്പൊ പിന്നെ ഇനിയിപ്പം വൈകിട്ടത്തെന് എല്ലാം സെറ്റ് ആയോണ്ട് ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോ നാളെ ഇനി പോകാനുള്ള ഒരു തിരക്കൊക്കെ നോ
അതിന് ബുക്ക് ഭയറ്റ് ഇട്ട് കഴിഞ്ഞില്ല ഇതിന്റെ ഇടേ കൂടെ ഞാൻ ബുക്ക് ഭയറ്റ്ട്ടൊണ്ടിരി ക്കുവാ ഉം ആ എല്ലാം ഓരോ.
എല്ലാം ഇടുത്ത് ങ്ങ് വെയ്ക്ക ണ്ണം കൊറെ ബുക്ക്‌ കൾ കാണുവല്ലോ രണ്ട് പേര് കൂടെ ആവുമ്പോ.
അയ്യോ ഒരുപാടുണ്ട് ഒരുപാ രണ്ട് പേരില്ല ഒരാളെ ഉള്ളൂ എന്നാലും ഒത്തിരി ഉണ്ട്. ഓരോ രോ വിഷയത്തിന് എത്ര ബുക്ക് വിതവാ വർക്ക് ബുക്കും അല്ലാത്ത ബുക്കും പ്രോജക്ട് ബുക്കും. ക്കും ആ
ഉം ആ അത് ശെരിയായി ഇപ്പ നേരത്തെ പോലൊന്നും അല്ലല്ലേ അതെ അതെ.. അന്നെക്കെ പറയുന്നേ അല്ല ഒരു ബുക്ക് കൊണ്ടുപോയാ മതി. ഉം എങ്കിൽ ശരിയടാ ബുക്കൊക്കെ പോതികേട്ടോ ആശരി ശരി. ശരി ശരി ഓക്കെ ഓക്കെ ഉം ഉം ശരി ശരി.